എന്ത്ചെയ്യാ?
എന്താ ഇങ്ങനെക്കെ പോണൂ അവടെ മഴണ്ടോ?
ഉം നല്ല മഴേ ഇപ്പോ നിക്കണേയില്ല മ് ഇങ്ങനെ തൂവ മ് പിന്നെ
അയ്ശെരി ഞങ്ങളാടെക്കെ അധികൊന്നുല്ല ഞങ്ങക്ക് ഇങ്ങെനെ ഇടയ്ക്ക് മഴ കിട്ടുന്നല്ലാണ്ട് സ്ഥിരായിട്ട് മഴയൊന്നുല്ല
പക്ഷെ കോളേജിക്ക് വെര്ണോണ്ടെ മഴൊന്നും ആസ്വദിക്കാൻ പറ്റ്ണില്ല.
അത് ശെരിയാണ് മഴ ആസ്വദിക്കാഞ്ഞിട്ടാണോ? അതോ ഒറക്കം ശരിയാവാഞ്ഞിട്ടാണോ?
രണ്ടും പറയാ മഴയത്ത് കെടക്ക്ണതല്ലേ നല്ലത്. ഇല്ല അതെൻ്റെ കോ കോളേജിക്ക് വരിന് കോളേജിക്ക് വരിക പഠിക്കാ ഇതൊക്കെ തന്നെ അല്ലേ
ഉം ഉം പക്ഷെ നമ്മുടെ കേരളത്തിലാവോണ്ടാണ് ഇങ്ങനെ എല്ലാ ടൈപ്പ് കാലാവസ്ഥയും നമ്മക്ക് കിട്ടണെ. കേരളത്തിന്റെ ഒരു സവിശേഷത തന്നെയല്ലേ ഈ കാലാവസ്ഥ
നമ്മള അത് ശരിയാണ് ഇവിടെ അല്ലെങ്കി പിന്നെ എവിടെ നമ്മള് ഇല്ലെങ്കി നമ്മള് പെടും
അതെ, കാരണം ഈ ചെന്നൈയിലൊക്ക പോയത്തന്നെ അധിക സമയം ചൂടാണ് ഒന്നും വേണ്ട ഇ ഈ ഇൻ്റ്യേടെ പൊറത്ത് പോയാത്തന്നെ മ്മള് ശ്രദ്ധിക്കാ എത്രനാനും ചൂടും ഇനിയിപ്പം മഴയെ പേണിച്ചാ പിന്നെ വള്ളപ്പൊക്കായി സുനാമിയായി
ന്റെ ഏട്ടനും ചേച്ചി ഒക്കെ ബാംഗ്ലൂരും ചെന്നൈക്കു ആണേ അപ്പൊ അവിടക്കെ ക്ക് ഇങ്ങനെ എടക്കെടക്ക് മഴേ ഉള്ളൂ. ഇവിടത്തെ പോലെന്നെ എല്ലാം. പിന്നെ ഫുഡും ശരിയല്ല, ഓരോരോ മാറ്റങ്ങളേ.
ശരിയാണ്, നമക്ക് ഏറ്റവും സുഖായ് ഒട്ടും ജീവിക്കാൻ പറ്റമാണ് ഈ കേരളത്തിലന്ന് പറയാല്ലേ ചെറിയ ചെറിയ പ്രശ്നങ്ങള് ഉണ്ടെങ്കിൽ പോലും എല്ലാ സൗകര്യങ്ങളും കിട്ടുന്ന ഒരു സ്ഥലംന്ന് പറഞ്ഞ കേരളംന്ന് പറയാലേ
ആഹ് അത് പറയാൻ പറ്റും.
ആഹ് എല്ലാ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണും ഒക്കെ നമ്മളിപ്പ പഠിക്കുന്നേല തന്നെല്ലേ ആറാം ക്ലാ
ഉം ഹലോ ഹലോ ഹലോ ആഹ് കേക്കണ്‌ണ്ട് ആഹ് പിന്നെന്താ?
ഇജ് പഠിച്ച് ഇല്ല ഇപ്പ മഴക്കാലല്ലേ അപ്പ അധികം വെയിലില്ല പക്ഷെ എന്നാലും മഴ എന്നത് കിട്ട്ണ പോലെ അല്ലാന്ന് വേണോങ്കി പറയാം
മഴേക്ക നല്ല പെയ്തിട്ട് അവിടൊക്ക നല്ല വെള്ളാണ് വഴീക്കൂടൊക്കെ ഇന്നലേക്ക മഴയൊക്ക പെയ്തിട്ടേ റോഡൊക്കെ ഭയങ്കര മോശായി. ബസ്സിലൊക്കെ വരുമ്പോ കുടു കുടു കുടൂന്നാ ചാട്ണെ.
ഉം എല്ലാതും വേണ്ടേ, കേരളത്തിന്റെ ഒക്കെ സവിശേഷതക്കെ അത് കറക്റ്റ് ആവണ്ടേ
കറക്റ്റാണ്, മാറ്റം വരുത്തണം കേരളത്തില്, ഇത്രൊന്നും പോരല്ലോ.
ഇല്ല അത് നമ്മടെ ഒരു പ്രകൃതിയോടുള്ള അങ്ങിട്ടുള്ള ചൂഷണം കൊണ്ടായിരിക്കാം ഇങ്ങ് ട്ട് കിട്ടുന്നത്. കേരളം പണ്ട് എന്തക്ക സവിശേഷതകള് ഒണ്ടായിരുന്നതാ അതിന്റെ പകുതിയേ ഇപ്പ നമുക്ക് കിട്ടണ്ള്ളൂ.
ആഹ് അതന്നെ, ഈ മനുഷ്യര് കാരണം തന്നെയാണ് ഇങ്ങനെ പ്രകൃതിയായി പോണെ. പ്ലാസ്റ്റിക് എവിടെയെങ്കിലൊക്കെ വലിച്ചെറിയാ, ആർക്കൊരു ശ്രദ്ധ ഇല്ലായ്മ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെക്കെ ആവാതിരിക്കാ
ഉം ശരിക്കും പറഞ്ഞാ നമ്മടെ കേരളം രൂപീകരിച്ചത് കൊറേ കഷ്ടപ്പെട്ടിട്ടാണല്ലോ അത് ആയിരത്തി തൊള്ളായിരത്തി സംതിങ്ങിലാണല്ലോ തൊടങ്ങിയത്. ഹലോ
ആഹ് പറ
ആഹ് അപ്പൊ അവര് ആദ്യം ഇങ്ങനെ മൂന്ന് ജില്ലകള് മാത്രമായി തൊടങ്ങി, മൂന്ന് വിഭാഗായിട്ട് തൊടങ്ങി പിന്നെത്ത്രയും ജില്ലകളാക്കി ഓരോ ജില്ലകൾക്കും അതിന്റേതായ സവിശേഷതകള് കണ്ടെത്തി അതൊക്കെ അലോയിക്കുമ്പ ശരിക്കും നമ്മടെ പൂർവികരെത്രയോ ബുദ്ധിയുള്ളവ ആണല്ലേ നമ്മളെക്കെ വെച്ച് നോക്കുമ്പോ നമ്മളൊന്നും ഒന്നും ചെയ്യുന്നില്ലല്ലോ.
നമ്മൾ ചെയ്തിട്ട് എങ്ങനെ വിക്ക്ണ പ്പോ നമ്മുക്കൊന്നും അറിയില്ല അവരുടെ അത്ര പോലും അറിയില്ല ന്നിട്ട് നമ്മള് എഡ്യൂക്കേഷൻ പറഞ്ഞിട്ട് ഇവിടെ നിക്കണൂ
ശരിക്കും അവരിനേക്കാട്ടിലും നമുക്കാണ് കൂടുതൽ വിദ്യാഭ്യാസവും സൗകര്യങ്ങളും ഒ കിട്ടിയത് പക്ഷെ നമ്മള് കേരളത്തിന് വേണ്ടിട്ട് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല അവര് എന്ത പ്പ നമുക്ക് വേണ്ടി ചെയ്തന്നിരിക്ക്ണു എന്താ പറയാ ഇന്നലെ ഒരു ക്ലാസ് കേട്ട് അയിലൊരു വാക്ക്ണ്ട് അവര് വെയില് കൊണ്ടേന്റെ തണലാണത്രെ നമ്മളനുഭവിക്കുന്ന ശരിക്കും പറഞ്ഞാ അത് സത്യല്ലേ
ആഹ് അവടെ അപ്പൊ കഷ് കഷ്ടപ്പെട്ടോണ്ട് നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ നിക്കുണു ല്ലെങ്കി നമ്മളും കഷ്ടപ്പെടും
അതെ നീ ആറാം ക്ലാസ്സില് മറ്റേ കേരളത്തിനെ മൂന്നായിട്ട് ഡിവൈഡെയ്യാനൊക്കെ പഠിച്ചിട്ടില്ലേ?
നിക്ക് ഓർമ്മ ഇല്ല അതൊക്കെ പഠിച്ചതാവോ
നീ ഹിസ്റ്ററി എടുത്തായിരുന്നല്ലേ മൈനർ ആയിട്ട്
ഇല്ല ഞങ്ങ ആ ഡിഗ്രി ഹിസ്റ്ററി എടുത്തു
ആ അതില് കേരളത്തിനെ മൂന്നായിട്ട് തിരിച്ചിട്ടില്ലേ മറ്റേ മലനാട് ഇടനാട്
ആഹ് അത് അത് മലയാളത്തിലായിരുന്നു
അയ്ശരി മലയാളത്തിലോ ആഹ് നവോത്ഥാനത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോലെ
ആ അതെന്നെ
ആ അപ്പൊ അതിലൊക്കെ ശരിക്കും നമുക്ക് മനസ്സിലാക്കല്ലോ കേരളത്തിലെ ഓരോ ജില്ലകളും ഡിവൈഡ് വീണ തോ ഓരോ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ചെയ്യണെന്ന്ള്ളത്
ആ അര്യൊന്നും ഇല്ലാച്ചാ നമ്മളിപ്പോ എന്ത്യ്യായിരുന്നു
ശരിക്കും നമ്മളെ പാലക്കാട് നെല്ലറകളുടെ നാടാണ് പക്ഷെ ഏറ്റവും കൂടുതൽ നെല്ലെ ഇപ്പൊ നമ്മടെ പാലക്കാടിലാ ചെയ്യണത് തോന്ന്ണ്ടതിനൊക്കെ
ല്ല തോന്നിണില്ല
അതെന്തോണ്ടായിരിക്കും
നമ്മള് പണിടുക്കാത്തൊണ്ട്
അതെ നമ്മള് പോര പ്പൊരു കൃഷിക്കാരനെ ഇപ്പൊ കല്യാണാലോചിച്ച്ന്ന്ച്ചാ നമ്മൾ സമ്മയിക്കോ
സമ്മയ്ക്കോ പ്പല്ലാരും ഗവൺമെന്റ് ജോബല്ലേ നോക്ക്ണത്?
സത്യം നമ്മടെ സംസ്കാരവും മാറി കൊണ്ടിരിക്കാണ് ശരിക്കും നമ്മുടെ എന്താ പറയാ പാരമ്പര്യം കാത്തുസൂഷിക്കേണ്ടതല്ലേ കൃഷിന്നൊക്കെ പറയണത്
പാരമ്പര്യം കൃഷിയെകാണിച്ചാൽ ആരും അയിക്കൊന്നും തിരിഞ്ഞോക്കണില്ലല്ലോ ചലോരുണ്ട് ന്റെ അച് ത് പ്പൊ ചെയ്യ്ണ്ട് ഇങ്ങനെടുക്കുവല്ലോ കണ്ടെടുത്തിട്ട് അവിടെ കൃഷിയൊക്കെ ചെയ്യ ആ അത് ചെയ്യ്ന്ന്ണ്ട്
അ ആഹ്
പ്പൊ നെല്ലൊക്കെ വന്ന് തോന്ന്ണു ഞാൻ പൂവാരില്ല ങ്ങട്ട് അതാണല്ലോ സ്വഭാവം
അതാണ് നമ്മളെ ജനറേഷന്റെ മെയിൻ പ്രശ്നായിട്ട് പറയണത് നമ്മള് ഒന്നും അങ്ങട്ട് കേരളത്തിന് വേണ്ടി ചെയ്യുന്നില്ല കൊറെ കുറെ നമ്മള് ഓരോ നെഗറ്റീവ്സ് കണ്ടുപിടി ക്കുന്നല്ലാണ്ട് നമ്മൾ അങ്ങട്ടൊന്നും ചെയ്ത് കൊടുക്കുന്നില്ലന്ന് വേണെങ്കിൽ പറയാം
ആഹ് അതങ്ങനെന്നെ നമ്മളൊന്നും അങ്ങ് കൊടുക്ക്ണില്ല നമ്മളൊന്നും ചെയ്യണില്ല ആത്മാർത്ഥായിട്ട് ഒന്നും കൊടു
അതെ ശരിക്കും ഈ ശ്രീനാരായണഗുരു അയ്യങ്കാളിയൊക്കെ നമുക്ക് വേണ്ടി എത്ര ത്തോളം പരിശ്രമിച്ചിട്ട്ണ്ട്ലേ പണ്ട്
ആ ഹലോ
ആഹ് പണ്ട് നമ്മൾ കേരളത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു തൊട്ടുകൂടായ്മയും തീണ്ടി കൂടായ്മയും പിന്നെ ആ രാജാക്കന്മാരുടെ ഭരണൊക്കെ കാരണം നമ്മൾ എത്ര ത്തോളം കഷ്ടപ്പെട്ടിട്ട്ണ്ട് ലെ?
അതിനൊക്ക വ്യത്യാസം വന്നില്ല്യേപ്പൊ അതിന് ഒന്നും കൊഴപ്പൊല്ല്യപ്പൊ. പക്ഷെ പണ്ടത്തെഹ് പണ്ടത്തെ ര് ത് ല്ലാന്നേള്ളു പ്പൊ. അവര് കാണിക്കണ ആ ഒരു ഇതില്ലെ കൃഷീലെ അതുപോലെ തന്നെ അതൊന്നും ഇപ്പല്ല പക്ഷെ അവരെ തൊട്ടൂടായ്മ ഒന്നും നമുക്കില്ല.
അതെന്തായില്ല അത് ശെരിക്കും പർണാ അവര്ടെ കഷ്ടപ്പാടാണ് നമ്മളിപ്പെ സുഖി ക്ണത് വേണെ പറയാലെ?
ആഹ് അങ്ങനിം പറയാ വിറ്റ്
എത്രത്തോളം കേരളം വികസനം പ്രാപിച്ചോ പക്ഷെ നമ്മ അതിനൊക്കെ വേണങ്കിൽ അതിന്റെ ചൂഷ്ണം ചെയ്യാന്ന് വേണി പറയാ കേരളത്തിനെ
നമ്മളീ ചെയ്യണത് അതിനപ്പുറം ചെയ്യ്ന്ന്ണ്ട്
അതെ നമ്മളെല്ലാ ലാവിഷായിട്ട് ആർഭാടായിട്ട് ജീവി ക്യാണ്. ഒന്നും വേണ്ട നമ്മള്പ്പോ ഏറ്റും കൂടുതൽ ആർഭാടാക്കുന്നെ കല്യാണം വീട് പണിയോ ക്കി ആണ് പക്ഷെ പണ്ടത്തെ ആൾക്കാരെ എങ്ങനെയിരുന്നു ലെ അവര് അവര്ക്ക് വേണ്ടി അല്ല ജീവി ച്ചാര്ന്ന്. നമക്ക് വേണ്ടി, ഭാവി തലമുറയ്ക്ക് വേണ്ടിട്ടല്ലേ ജീവിച്ചാര്ന്ന്.?
അതെ.. അപ്പഴ്ത്തെ കല്യാണം ഇപ്പഴ്ത്തെ കല്യാണക്കെ നോക്ക് ഇപ്പ ഴത്തെ കല്ല്യാണത്തിന് എന്താഭാടാണ് ലേ? അ ഓരോ പരിപാടിക്കും ഓ എത്രെ കാശാ പോണ് ആ കാശൊക്കെ ണ്ട്ച്ച ഞമ്മക്ക് എന്തൊക്കെ ചെയ്യാ
ഉം അതെ പോരാത്തേന് പ്പൊ പുഴകൾടെ കാര്യോന്ന ആലോചോക്യെ ക്കാ കേര്ളത്തിലെ ഏറ്റവും ആഹ് നല്ല ജലം കിട്ടുന്ന സ്ഥലങ്ങളായിരുന്നു പുഴകളൊക്കെ, പക്ഷെ ഇപ്പൊന്ന്ലോചോക്കെ ഫുള്ള് മാലിന്യം നെറഞ്ഞ് കെടക്ക പുഴ കള് നശിക്ക്യ തോടങ്ങി എന്തൊക്കെയ്ക്യോ ചേഞ്ചുകളാണ് ണ്ടാവാ പോണെ കേരളത്തില്
ആഹ് ഇപ്പൊ എന്തപ്പൊ പറയാ പൊഴയൊക്കെ കാണുമ്പോ തന്നെ നമുക്കൊരുമാതിരിയാവും. കുളിക്കാനൊന്നും പോവല്ല മുന്നൊക്കെ അങ്ങനെ ആരുന്നില്ലല്ലോ ഒരു മഴ വന്നാ ആ കൊളന്നർഞ്ഞ് ഞമ്മള് എത്ര കളിക്കി അവിടെക്കെ പോയിട്ട്
ശരിയാണ് കൊളങ്ങളും ഇല്ലാ കോളങ്ങളൊക്കെ പൊ ഒക്കെ നെരത്തിയോ അതിന്റെതായ രീതിയില് വികസനങ്ങളല്ലേ. പണ്ട്ന്ന്പർഞ്ഞാ കേരളത്തിന്റെ തനിമ ന്ന് പർഞ്ഞാതന്നെ പച്ചപ്പും പ്രകൃതി രമണീയതയായിരുന്നു. അതൊന്നും ഇപ്പ ഇല്ല. സിറ്റി ആക്കാവേണ്ടിട്ട് എല്ലാ ഷ്യൻ നെട്ടോട്ടോടാണ് വികസനത്തിന് വേണ്ടീട്ട്.
അമ്പലത്തില് അങ്ങനെള്ള ചെലെ സ്ഥലത്ത് മാത്രേ ണ്ടാവുള്ളു. നല്ല കൊളങ്ങളൊക്കെ ആ പോണട്ത്ത് പോണോട്ത്തൊക്കെ ണ്ട് പൊഴ പഷെ അവിടൊന്നു ഒരു കൊർച്ച് ത് ല്ല. ഒക്ക ചളിയക്ക ആയിട്ട്
അതെ. ശെര്യാണ്. സത്യം പർഞ്ഞ പഴയ കേര്ളം നല്ലതായിര്ന്നു ഈ കൾച്ചർ അതായത് ഈ സംസ്‌കാരം മാറി അതും നല്ലതാണ് പക്ഷെ പഴയെ പ്രകൃതിരമണീയമായ കേരളത്തെ ശെരിക്കും മിസ്യ്യ്ണ്ട്‌ ലെ നമുക്ക് പല കാര്യങ്ങളും അതിന് കിട്ട്വായിര്ന്നു. നമ്മൾ അയിനെ ചൂഷണം ചെയ്തില്ലെങ്കി
ഇപ്പൊ ഞാൻ വെര്ന്നോട്ത്തു കൂടി കൊറെ കാട്ണ്ടായിരുന്നു. കൊറെ മരങ്ങളൊ ക്കെ റോട്ടിക്ക് റോട്ടിന്റെ സൈഡ ആയിട്ട്
മ്ഹ്
നല്ല തണല് കിട്ട്ണ സ്ഥലയിരുന്നു. പ്പാ മരങ്ങളൊക്കെ മുറിച്ചിട്ട് അവടെ നെരപ്പാക്കി
അതാണ് നമ്മടെ പ്രശ്നം നമ്മള് നമ്മടെ ആവശ്യങ്ങൾക്ക് മാത്രാണ് ഓരോന്നു ചെയ്യുണത്. നമ്മടെ ആവശ്യങ്ങൾ മാത്ര ത്രാണ് നോക്ക്ന്നത് ഒരിക്കലും ബാക്കി നീ ഭാവി തലമുറയെ കുറിച്ച് നമ്മള് ആലോചിക്കുന്ന പോലും ഇല്ല.
നമ്മള് നമ്മുടെ സുഖത്തിന് വേണ്ടിട്ട് പ്പ ജീവിക്കുന്നു. മുന്നുള്ളവര് നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് ജീവിക്കുന്നു.
ശെര്യാണ്- ഇനി നമ്മള് ഇത്രയെങ്കിലും അനുഭവിച്ചു. നമ്മുടെ ഭാവി തലമുറ എന്തൊക്കെ കഷ്ടപ്പെടണ്ടി വരും കാരണം ഈ കേരള ന്റെ പോക്കങ്ങനെയല്ലെ.
അനുഭവിക്ക അല്ലാതെന്താ പറയ.
ശരിന്ന പിന്നെ വിളിക്ക
ആഹ്